ആഹ് കേൾക്കുന്ന്ണ്ട് കേൾക്കുന്ന്ണ്ട്
അപ്പൊ ഞാൻ ന്താ പറയാൻ പോവ്ന്ന്ന്നെച്ചയ്ഞ്ഞാല് നമ്മളെ വിദ്യാഭ്യാസത്ത് ത്തിന്റെ പ്രാധാന്യത്തെ കുർച്ചാണ് അപ്പന്നെയ്ച്ചഴിഞ്ഞാല് നമ്മള് നമ്മള് എന്താണ് ശെരിക്കും വിദ്യാഭ്യാസംന്ന് പറയ്ണന്നത് എന്താണ് ഒരു ഏഹ് നമക്ക് ഒരു ഇതിൽ കിട്ട ട്ട്ന്ന സർട്ടിഫിക്കറ്റോ ഇതൊന്നും അല്ല ശെരിക്കുള്ള വിദ്യാഭ്യാസ സം ന്ന് പറയുന്നത് നമ്മളെ ഇം എന്താണ് നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ട്നേൻസര്ച്ച് അത് നമ്മടെ ഹ് ഉം നമ്മടെ ഹ് ഇതിനെ അതാത് സ്വഭാവത്തിലും ഇതിലുമൊക്കെ നല്ല മാറ്റം വരണം അപ്പൊ ഈ ഹ് പിന്നെന്ന്ച്ചഴിഞ്ഞാൽ ഹ് നമക്ക് നല്ല ജോലിയൊക്കെ കി ട്ടും വിദ്യാഭ്യാസണ്ടെങ്കിൽ അതൊക്കെ ഹ് പണണ്ടാക്കാം പറ്റും അപ്പൊ വിദ്യാഭ്യാസം നമ്മള് പിന്നെന്നച്ചഴിഞാ വിദ്യാഭ്യാസല്ലാണ്ടത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും വസ് ത്രം ധരിച്ചാലും ഉമ് അറിവ് വാണം നമക്ക് ഇപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ നമക്ക് കിട്ടുന്നന്താന്ന്ച്ചഴിഞ്ഞാൽ അറിവാണ് അപ്പൊ അറി റിവില്ലെങ്കില് പിന്നെ മൻഷ്യന്റെ ജീവിതം എന്താണ് പറഞ്ഞിട്ട് കാര്യല്ല കാരണം ന്ന് വച്ചഴിഞ്ഞാല് അറിവില്ലാത്ത ഒരാളോട് ഒരാളെ നമുക്ക് എന്താണ് ഏഹ് നമുക്ക് മൻസ്സിലാവും അവരോട്പ്പം സംസാരി ക്കുമ്പോ അവര് അറിവ്കേടാ പറയാ അപ്പോ ഇപ്പം നമ്മളൊരു പയഞ്ചൊല്ല് പണ്ട് നമ്മളൊരു പയഞ്ചെല്ലേട്ടിട്ടില്ലെ വി അത്യാദനം സർവ്വധനാൽ പ്രധാനംന്ന് അതായത് ലോകത്തുള്ള എല്ലാ ധനത്തെക്കാളും ഏഹ് വല്താണ് അറിവ് എന്നാണ് അയിന്റെ ഒരു അർത്ഥംന്ന് പറിണത് അപ്പൊ മറ്റുള്ള എല്ലാ ഇപ്പൊ സമ്പത്തൊക്കൊണെങ്കിലും നമുക്കിപ്പോ കാറും വല്യയ ബംഗ്ലാവും ഇതൊക്കെണ്ടെങ്കില് അതൊക്കെന്ന് വെച്ചഴിഞ്ഞാല് ആൾക്കാ ആരെങ്കിലും മോഷ്ടിച്ച് കൊണ്ടോ അല്ലെങ്കില് കാലം മാറുമ്പം ചെലപ്പം നശിച്ചു പോവും. പക്ഷെ നമ്മൾക്ക് നമക്ക് നേടിയ വിദ്യാഭ്യാസം നമ്മക്ക് നമ്മളെന്ന് ആര്ക്കും ത ട്ടിഎടുക്കാൻ പറ്റൂല ഇപ്പഅയിനൊരു ഉം ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാണെങ്കില് ഇപ്പൊ ഒരാൾ ക്ക്ന്ന് വെച്ചഴിഞ്ഞാല് അയാൾക്ക് വിദ്യാഭ്യാസഇല്ല അയാൾ തീരെ പഠിച്ചിട്ടൊന്നുഇല്ല പിഷെ അയാള് വെല്ല്യെ സമ്പൻ സമ്പന്നനാണ് അതായത് ഭയങ്കര കൊറെ പൈസക്കെഇണ്ട് അപ്പന്ന് വെച്ചഴിഞ്ഞാല് അയാക്ക് പക്ഷെ എന്തന്ന് അപ്പൊ കൊറേ കാല കഴിഞ്ഞ അയാള് സമ്പത്ത് ചെലപ്പ നശിച്ചു പോവ അങ്ങനെ ചെയ്ത്പോയി ട്ട്ണ്ടെങ്കില് അയ്ക്ക് പിന്നെ ഉം അറിവൊന്നുമില്ലെങ്കി ഒരു ജോലിയുംകിട്ടില്ല പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാള് ദരിദ്രനായി ജീവിക്കേണ്ടി വരും അതാണ് ഒരു വിദ്യാഭ്യാസ്ത്തിന്റെ പ്രാധാന്യം അതേ സമയം അതൊരു പഠിപ്പും വിദ്യാഭ്യാസക്ക്ള്ളൊരാൾ ക്കാണ് അങ്ങനെ പറ്റിയത് അൾക്ക് വീണ്ടും അത് എന്താണ് അത് എട് ക്ക അത് നേടിയെടുക്കാൻ പറ്റും വീണ്ടും ഒരു നല്ല ജോലിക്ക് പോവാ അങ്ങനെ ആഹ് പൈസഇണ്ടാക്കി അങ്ങനെ വീണ്ടും ഒരു ധനികനാവാൻ പറ്റും ആഹ് അപ്പോ ഹ് ആഹ് അതൊക്കെയാണ് എനിക്ക് പറയാന്ള്ളത് നിങ്ങക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാന്ണ്ടോ
ആഹ് അതെ നമ്മളെന്തോ നമ്മളാക്കി മാറ്റുന്നന്നെ ഈ വിദ്യാഭ്യാസ ഈ ജനിച്ചാട്ള്ള കുട്ട്യേക്കൊന്നു ഒന്നൂ അറിയില്ല അവര്ക്ക് അയിന് മാത്രള്ള അറിവൊന്നുല്ല അവര് പിന്നെ എല്ലം മൻസ്സിലാക്കി ഏഹ് സ്വന്തം കാല്ല് ഇന്ന് നിക്കാൻള്ള അവരെ പഠിപ്പിക്കുന്ന് യൂ എല്ലു ഈ വി ഏ അറിവിലൂടെയാണ് അവരെല്ലാം പഠിക്ക്ന്നെ അറിവ് കിട്ടണ്ടെങ്കി നമ്മള് വിദ്യാഭ്യാസം നേടണം പിന്നെ ഈ വിദ്യാഭ്യാസംന്ന്ള്ളെ നോക്കുമ്പോ ചേലോര് എന്താഗെക്കെ വല്യ വല്യ വിദ്യാലയങ്ങൾലെല്ലാം പോയി പഠിക്കന്ന്ള്ളെല് ഓരോര്ത്തര്ങ്ങനെ ആ അങ്ങനെയ നിക്കുവ വല്യവല്യ സ്ഥൽത്ത് പഠിക്കണംന്നല്ലോ ശരിക്ക് പറഞ്ഞഴിഞ്ഞാ വല്യ സ്ഥൽത്ത്പോയി പഠിക്കുന്ന്യാ പുസ്തകം തെ ച്ചു മനപ്പാടാക്കിട്ട് പരീക്ഷഎഴുതി വല്യ റാങ്ക് വാങ്ങുന്നത് തോന്നുവല്ല വിദ്യാഭ്യാസം അതെല്ലാം നമ്മളെ ഓരോര്ത്തരു ഓരോ ജീവിത രീതിയാണ് പിന്നെ ചുറ്റുള്ള ലോകത്തിനെ എങ്ങനെ കാണണോ മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണോ ഏഹ് സ്വന്തം ജീവിതത്തിലെന്നെ നമ്മക്ക് വര്ന്ന ഒരു പ്രതിസന്ധി അതെല്ല ഇങ്ങനെ നേരിടണോന്ന്ള്ളു നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസ്ത്ത്ന്നാന്ന് ഹെ വിദ്യാഭ്യാസന്ന് വെച്ചാ വെറും ഇങ്ങനെ അക്ഷരങ്ങള് കൂട്ടി വായിക്കലൊന്നുഅല്ല ഹേ നമ്മളെ ഉള്ളില് ഏഹ് അറിവ് പകരാന്ന്ള്ളതാണ്. ഇഞ്ഞീ പഴയ കാലത്തേക്കല്ലാം നോക്കി കഴിഞ്ഞയ്ഞാല് കൊ കൊറേ ഇ ഇപ്പോത്തെ കാലം വെച്ച് പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനല്ല കുറേ മാറ്റണ്ട് അണ്ണി മണ്ണി മന്നില്ലല്ലോ വരച്ചിട്ടു എഴുതിട്ട്ല്ലന്ന് കുട്ട്യാളെ പഠിപ്പിക്ക ഏഹ് പിന്നെ എന്താറയാ അദ്ദേവ പറയുന്നല്ലോ അതേവ്ടി കേ ട്ട് മൻസിലാക്ക്യാതൊള്ളൂ ജീവിതത്തിലിങ്ങനെ പകർത്തിക്കൊണ്ടേരിക്ക് ന്നേ പഠനാന്ന് അന്നേരല്ലെണ്ടാവല് പക്ഷെ കാല ഇപ്പൊ കൊറേ മാറി ഇപ്പഴ്ത്തെ പഠനരീതിയെല്ലോ മാറി ഇപ്പൊ ഈ മണ്ണില് എഴുതുന്നതുഎല്ലാം പോയി ഇപ്പോ സ്ലേറ്റ് പെൻസില് ചൊക്ക് അങ്ങൻത്തെ സാനങ്ങളെല്ലാം വന്ന് പിന്നെ അത് പുശ് സ്തങ്ങളായി ഇപ്പം കൂതാക്കും ഇങ്ങനെ ഇപ്പെല്ലാം മൊബൈൽ ഫോൺ ഓൺലൈൻ വഴിയല്ലാന്ന് പല ക്ലാസ് സോള് വല്ലും നടക്കുന്ന് പണ്ടത്തെവെച്ച്നോക്ക്യാ ഇപ്പഴ്ത്തെ പഠനയാലും കൊറേ മാറി പിന്നെ ഏഹ് പണ്ടത്തെ ആൾക്കാര് ഇന്നത്തെ ആൾക്കാരെ പോലെ വെല്യ എന്താപറ്യാ ബിരുദ്ധങ്ങളും അതൊന്നും നേടിയവരൊന്നുംരിക്കില്ല പക്ഷെ ആരിക്കി എന്താറ്യാ ജീവിതത്തിന് നല്ല അറിവുണ്ടാവ ജീവിതം എങ്ങനെ നയിക്കണൊ ഇപ്പൾത്തെ ആൾക്കാരെക്കാട്ടും വല്ലെ നല്ലോണം പണ്ടുള്ളവർക്കറിയാം ആഹ് ന്താ അവർക്ക് ഈ പ്രകൃതിനെല്ലാനോക്കിറ്റ് ഇഹ് മഴപെയ്യുവ മണ്ണ് നോ ക്കിറ്റ് ഇവിടെ വിത്തിടാനല്ലോ പറ്റുവാന്നല്ലോ അവർക്ക് മനസ്സിലാക്കാംപറ്റും അതും അവരെ ഒരു തരം വിദ്യാഭ്യാസാന്ന് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വല്യ ഗുണംന്നല്ലം പറയുന്നെ അത് മനുഷ്യന്മാർക്ക്ള്ള ചിന്താശേഷി നല്ലോണം വർദ്ധിപ്പിക്കും ഈ മൃഗങ്ങളും മനുഷ്യമാര്ല് വല്യ വ്യത്യാസം തന്നെ ഇതാന്ന് മൃഗങ്ങള് അവരുടെ ഏഹ് ഏഹ് അവരെ കൂട്ടത്തിപ്പെട്ടവരെ ജീവിച്ചു വന്ന വഴിയിലൂടെ ജീവിക്കും മന്ഷ്യ ന്മാരെള്ളൂ മനസ്സിലാക്കി തെറ്റേതാ ശരിയേതാന്നുള്ളൂ മൻസ്സിലാക്കിയിട്ട് ജീവിക്കൂ അയ്നല്ലാം അവരെ സഹായിക്കുന്നതന്നെ ഈ വിദ്യാഭ്യാസുള്ള അറിവല്ലാന്ന് ഒരാള് പറയുന്ന കാര്യം അവ്‌പോലെ കേട്ട് ചെയ്യാണ്ട് അയ്ലെത്ര സത് ത്യണ്ട്ന്നും ഏഹ് അതെല്ലോ മൻസ്സിലാക്കാനെ വിദ്യാഭ്യാസള്ളൊരാക്കെ പറ്റൂ ഇതിലെന്താ നിങ്ങക്ക് തോന്നേ
ശെരിക്കും ആ ഇപ്പൊ നിങ്ങള് പർഞ്ഞപോലെ ആഹ് വിദ്യാഭ്യാസം വെറും പുസ്തകംവായിച്ച് പരീക്ഷ എയ്തൽ മാത്രല്ല അപ്പൊ ഏതാണ് നല്ലത് ഏതാ ചീത്താന്ന് തിരിച്ചറിയാനുള്ള കൈവും നമുക്ക് തെര്ന്ന്ണ്ട് അപ്പൊ സമൂഹത്തില് എങ്ങനെ ജീവിക്കണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള നമ്മളെ പഠിക്കുന്നത് ഇതിലൂടെയാണ് അപ്പൊ നമ്മളെ ചിന്തകളെ ഇത് എൻ ഏഹ് നല്ലണം മാറ്റിയെട്ക്ക്ന്ന്ണ്ട് പിന്നൊന്ന് വെച്ചഴ്ഞ്ഞാല് ജീവിക്കണങ്കി നമുക്ക് നല്ല വരുമാനംവേണം പൈസ വാണം അപ്പൊ ഒരു ജോലി നേടാനീ വിദ്യാഭ്യാസം സഹായിക്ക്ന്ന്ണ്ട് പിന്നെ ഓഹ് നമുക്ക് എന്താണ് അപ്പൊ അന്തസ്സോടെ ജീവിക്കാൻ കഴിയും അല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ഏഹ് എന്താണ് ദാരിദ്ര്യത്തിലായിരിക്കും കാരണംന്നെച്ച ജോലിയൊന്നു ഇല്ലെങ്കില് അപ്പൊ ഒരു ജോലിയൊക്കെ വാങ്ങാനിത് സഹായി ക്കുന്നുണ്ട് അതൊക്കെ ഇതിന്റെ ഒരുഗുണാണ് വിദ്യാഭ്യാസത്തിന്റെ പിന്നെ ഒരു കാര്യത്തിനായി മറ്റ മറ്റ ആൾക്കാരുടെ മുമ്പിലൊന്ന് നമ്മള് കൈനീട്ടേണ്ട ആവശ്യവില്ല സ്വന്തം കാൽല് നിക്കാനുള്ള ഒരു ധൈര്യംക്കെതരും അഹ് അതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണങ്ങളാണ് പിന്നെ ഇപ്പൊ ഒരു ഒരാള് പഠിക്കുമ്പോന്ന് വെച്ചഴിഞ്ഞാ കുടുംബംമാത്രല്ല മാറ ആ നാടും സമൂഹു എല്ലുംമാറും പിന്നെ അന്ധവിശ്വാസങ്ങളും ചെല തെറ്റായ ചിന്തകള്ന്ന്ള്ള സമൂഹത്തെ ഹേം മോചിപ്പിക്കാനെല്ലും ഈ വിദ്യാഭ്യാസത്തിന് കഴിയുംന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് അതൊക്കെ ഇതിന്റെ ഒരു ദോഷ അല്ലത ഗുണങ്ങളാണ് പിന്നന്ന് വെച്ച കഴിഞ്ഞാല് എന്താണ് വേറെ ഒന്നന്ന് വെച്ചഴ്ഞ്ഞാല് ഈ വിദ്യാ അഭ്യാസം ഇല്ലായ്മ കുറെ ദോഷങ്ങൾക്കും വഴി വെക്കുന്നുണ്ട് കാരണംന്ന് വെച്ചൽ ഈ ചൂഷണങ്ങൾക്കെല്ലാം ഇരയാകുവോ ഇപ്പം ഇപ്പൊ അറിവില്ലാത്ത ഒരാളെ പറ്റിക്കാൻ നമുക്ക് ഭയങ്കര എളു പ ഒരുപാട് ആളണ്ട് അതുകൊണ്ട് ആണ് ഇന്നു ഓൺലൈൻ ഓഫ്ലൈനുമായിട്ട് നിരവധി തട്ടിപ്പുകൾ നടക്കുന്നത് അതെന്താന്ന് വെച്ച കഴിഞ്ഞാല് എന്താണ് ഒരു കടലാസിൽ ഇപ്പ എന്താ എഴുതി അതൊന്നും വായിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ അറിയില്ലെങ്കിൽ മറ്റുള്ളവരെ എന്താലും നമ്മളെ എളുപ്പത്തി പറ്റിക്കൂ അത എന്താന്ന് വെച്ച കഴാൽ നമ്മള് അവർക്ക്ന്ന് വെച്ചാൽ നമ്മള അവകാശ ങ്ങൾ എന്താന്ന് പോലും മനസ്സിലാക്കാൻ അറിയൂല അങ്ങനെ വരുമ്പോഴാണ് ഈ എന്താണ് നമ്മൾ അവ അവകാശങ്ങളൾ തിരിച്ച് അത് അങ്ങനെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് നമുക്ക് എന്താണ് നമുക്ക് നാട്ടിൽ എന്താണ് നടക്കുന്ന അതിനെ കുറിച്ചൊന്നും ഒരു അറിവു ഉണ്ടാവില്ല ഇപ്പോ എന്താണ് വായിക്കാനൊന്നും അറിയാത്തവര് പത്രമൊന്നും വായിക്കൻ അറിയൂല്ല അങ്ങനെ അവർക്ക് നാട്ടില് നടക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു അറിവും ഉണ്ടാവില്ല പിന്നെ എന്താണ് ത ദാരിദ്ര്യം അതൊക്കെ പിന്നെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ അ കൊണ്ട് ദാരിദ്ര്യം വരും നമുക്കിപ്പോ ഏഹ് വേറെ തൊഴിലൊന്നും അറിയില്ലെങ്കില് ഈ പഠിച്ച പണില്ല വിദ്യാഭ്യാസം കൊണ്ടുള്ള പണി നേടിയെടുക്കാന്നുള്ളത്ണ്ട് അപ്പൊ അതിനും പറ്റാണ്ട് വരും പിന്നന്ന് വെച്ച കഴിഞ്ഞാൽ നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോ ഒരു അറിവൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കില് നമുക്ക്ന്ത്യും ഒരു അറിയിക്കുന്ന ബഹുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം എന്നില്ല സമൂഹത്തിന്ന് അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു വിവര വിദ്യാഭ്യാസ ഇല്ലായ്മത്തിന്റെ ഒരു ദോഷമാണ് ഉം പിന്നെ ഈ എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങുണ്ട് ഇതിന് അപ്പോ വിദ്യാഭ്യാസം എന്ന് വെച്ച കഴിഞ്ഞാൽ എല്ലാർക്കും വേണം ഇപ്പൊ ആഹ് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എന്താവും നമ്മളിപ്പോ കല്യാണൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞ ഇപ്പോ ഇത് ഗാർഹിക പീഡനമൊക്കെ ഉണ്ടാവുന്നു അപ്പന്ന് വെച്ച കഴിഞ്ഞാൽ അവർക്ക് അവര അതൊക്കെ സഹിച്ചു ജീവിക്കുന്നു കാരണംന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ സമൂഹത്തിൽ ഉണ്ട്ന്ന് അവർക്ക് അറിയ അവക്കോന്ന് അങ്ങനെ അവർക്ക് അറിയാത്ത കൊണ്ടാണ് തോന്നുന്നത് അവരിതൊക്കെ സഹിച്ചു ജീവിക്കുന്നല്ലാണ്ട് ഇപ്പൊ അതേ സമയം അവർക്കൊരു വിദ്യാഭ്യാസണ്ട് ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും സഹിക്കേണ്ട കാര്യമല്ല അവർക്ക് അവിടെ പറ്റുന്നില്ലെങ്കില് ഇറങ്ങി വരാം പിന്നെ പലപ്പോഴും ഇത് അവകാശം ആഹ് എന്താണെന്നുള്ള അറിവില്ലായ്മ മാത്രല്ല അവർക്ക് ഉം ചില അധിക സ്ത്രീകൾക്കും ഇങ്ങനെ ആഹ് വിദ്യാഭ്യാസൊന്നുണ്ടാവില്ല അവര് വേഗം കല്ല്യാണൊക്കെ കഴിപ്പിച്ചയക്കുന്ന സമയത്ത്ന്ന് വെച്ച് കഴിഞ്ഞാല് അവര്ക്ക് മതിയായ വിദ്യാഭ്യാസല്ലെങ്കി അവർക്ക് ജോലി ഒന്നും ഉണ്ടാവില്ല അപ്പന്ന് വെച്ചഴിഞ്ഞാല് അവര്ക്ക് വേറെ വഴില്ല ഹ് കാരണംന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുമാനത്തിന് അരെങ്കിലും ആശ്രയിക്കണം അവര് ആശ്രയിക്കുന്നവര് അവരോട്ന്ത് കാണിച്ചാലും അവര് സഹിക്ക്ണതായി വരുന്നു ആഹ് അതൊക്കെയാണ് ഇതിന്റെരു ഇത് ന്ന് വെച്ചാ അപ്പൊ വിദ്യാഭ്യാസം ഭ ഭയങ്കര പ്ര പ്രദാനം അറിയിക്കുന്നതാണ്ന്ന് നമുക്ക് ഇതിന്ന് തന്നെ മനസ്സിലാവും നിങ്ങളെന്ത് പറയുന്ന
ഹ് ഹ് അതെ ഹേ നിങ്ങള് പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത്ന്താന്ന് വെച്ചാല് ഈ സ്ത്രീകളൊയൊന്നുങ്ങനെ പഠിക്കാനയാക്കോ അവര്ക്ക് വിദ്യാഭ്യാസൊ വിദ്യാഭ്യാസത്തിനൊന്നും അവരയക്കൂല ഒരു ചൊല്ലുണ്ട് ഒരു കുടുംബത്തില് പുരുഷന്മാര് മാത്രം പഠിച്ചിനാ അത് ആ വ്യക്തിക്ക് മാത്ര ഗുണം ചെയ്യു പക്ഷെ ഒരു സ്ത്രീ പഠി ച്ചയ്നാല് അതൊരു കുടുംബത്തിന് മുഴുവന് ഹ് ഗുണം ചെയ്യുന്ന് പണ്ടത്തെ കാലത്ത് പെൺകുട്ടികളെല്ള്ള ഈ മാതാപിതാക്കളെല്ലാ വിചാരിക്കു വെന്നാണ് ആഹ് അവര് അടുക്കളപ്പണി ചെയ്തിട്ട് ജീവിച്ചമയി അങ്ങനെയാന്ന് അവരെലെ ചിന്ത പക്ഷെ ഇ ഇപ്പൊ കാലം തെച്ചു മാറി ഇപ്പോ ആഹ് കൂടുതലും ഹ് ഭയങ്കര വിദ്യാഭ്യാസ ത് നടന്നതു ജോലി തേടി പോവ്ന്നതും നല്ല ഈ നിലയിൽ നിക്ക്ന്നതും എല്ലൂ ആഹ് പെൺകുട്ടി ട്ട് ടന്യാണ് ഹ്ഹ് എല്ലാ മേഖലയിലും ഇപ്പോ പെൺകുട്ട്യള് നല്ലോം മുന്നൊറിക്കൊണ്ടുണ്ട് ആഹ് ഒര് വീട്ടില് അമ്മ അറിവുള്ളവരാണെങ്കില് പിന്നെ ആ വീട്ടില് കുട്ടികളല്ലോ നല്ല രീതിക്ക് നല്ല അറിവോടന്നെ വളരുവല്ലേ ചെയ്യും പിന്നെ വീട്ടു ചെലവുകളെല്ലോ കൃത്യയിട്ട് കൈകാര്യം ചെയ്യാനും കുട്ടികള്ടെ പഠന കാര്യങ്ങള് ഹ് ശ്രദ്ധിക്കാനു കുടുംബത്തിലൊരു